ആ എന്ത്ണ്ട് വിശേഷം ബട്ടോ വന്നോ കുഞ്ഞ് കുഞ്ഞ് വന്ന് ആ പിന്നെ ആഹാരൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് പ്പൊ ഇച്ചിരി നേരം കിടന്നുറങ്ങാൻ ഞാൻ അങ്ങനെ കിടന്നുറങ്ങുവ ആ
ആ ആ അത്ര രാത്രിൽ ഉറങ്ങത്തില്ലേ എപ്പ
ഞാന് ഇപ്പ ഞാൻ ഇന്ന് ഇച്ചിരി തോനെ തുണി ഉണ്ടായിരുന്ന കഴുവാൻ ഞാന് ഞാൻ അങ്ങനെ കഴുകിയിട്ട് മോനെ കൊണ്ടുവന്നിട്ട് ഒക്കെ കഴിഞ്ഞു മോനെ കൊണ്ടാക്കിട്ടെ കഴിഞ്ഞ് ഞാൻ ഇഷ്ടം പോലെ തുണി ഉണ്ടയ്ന് അങ്ങനെ തുണിയൊക്കെ കഴിട്ട് തുണി വേളന്ന് എടുക്കണങ്കിൽ ഇവൻ ഇച്ചിരി അടങ്ങിയിരിക്കണെ അടങ്ങിയിരിക്കത്തില്ല എന്റെ കൂടെ കേറി വരും അപ്പൊ അതിന് ഞാൻ ഞൻ വിചാ ച്ചിരി നേരം കിടന്ന് ഉറക്കാം എനക്കൊരു ആറ് മണിയാകുമ്പോഴത്തേക്കും ഒരു സ്ഥലം വരെ പോണം അപ്പൊ ഞാൻ കരുതി ച്ചിരി നേരം കിടത്തി ഉറക്കേലേ എന്റെ ജോലി നടക്കു തുണിയെല്ലാം മടക്കി വെക്കണം അപ്പ ഞാൻ വിരച്ച് എടുത്ത് പിന്നെ ഉറക്കാന്ന് വര ഞാന ഇപ്പ ഉറ ക്കി എടുത്തതേ ഉള്ളൂ ഉറക്കിയിട്ട് ഞാൻ ഫോൺ നോക്കിയപ്പോഴാ കണ്ടണ്ട
ആഹ്
പിന്നെ മോക്ക് എങ്ങനുണ്ട് കൊഴപ്പോണ്ട ആക്ക് നല്ല ചൊമയാ പനിയൊണ്ടല്ലേ പനിയൊണ്ട പനിയൊണ്ടാ
പനീന്ന് പറയുമ്പോഴേ ചൂടും വയുറുവേദനയും ശർദിലുമായിരുന്നു അത് ഇപ്പം ഒരുവിധം ശർദിലൊക്കെ മാറി
പക്ഷെ അതിന്റെ ക്ഷീണമുണ്ട് ഫുഡ് അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് കഴിക്കുന്നില്ല ഓ ആർ എസ് ഒക്കെ കൊടുക്കണം ഓ ആർ എസ് ഇവിടെ രണ്ട് കവറ് ഇരിപ്പുണ്ട് ഓ ആർ എസ് ഈ പുള്ളാർക്ക് വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നത്തില്ല പക്ഷെ ഓ ആർ എസ് കുടിച്ച് കഴിഞ്ഞാലേ നല്ലതാ ഈ നാരങ്ങ വെള്ളത്തിനെ കായിം നല്ല എന്തോന്ന
ഈ ഈ ശർദിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും നമ്മുടെ കാര്യം പിള്ളേര പിള്ളേരുടെ കാര്യം പിന്നെ പറയേ വേണ്ടല്ലോ
ആണ് എനിക്ക് എന്ത് പറ്റിയന്ന് അറഞ്ഞില്ല എനിക്ക് ഇ പറഞ്ഞതുപോലെ വയ്യ ഒരു ദേഹം വേദന
ആ പിന്ന എന്ത്‌ കഴിച്ച് ഉച്ചക്ക്
ഉച്ചക്ക് കഞ്ഞിയും ചമ്മന്തിയുമായിരുന്നു
ആഹ് അഹ് കഴിച്ചിരിക്കുവാ അല്ലേ ഇന്ന് വയ്യാത്തത് കൊണ്ട് ഉം ഇളെയാക്ക് കുഴപ്പൊന്നില്ലല്ലോ
ഇല്ല ഇല്ല
ആഹ്
ഹ
പൊടി പിള്ളേർക്കെന്തേലും വന്ന് കഴിഞ്ഞാൽ ഭയങ്കര നമ്മളും കൊഴയും ആഹ്
ഇളയാക്ക് ഉണ്ടായിരുന്നു പിന്നെ അവളെ ഞാൻ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത്
ആഹ് വരുന്ന അവക്ക് പെട്ടെന്ന് മാറി ആന്റി ബയോട്ടിക് എടു ത്ത.
ആന്റിബയോട്ടിക് ആയിരിക്കാം ഇഞ്ചെക്ഷൻ എടുത്തത്
ആയിരിക്കാം ആഹ് അവക്കങ്ങ് ഒരു ദിവസം കൊണ്ട് അവക്ക് മാറി പക്ഷെ തമ്പുരൂനാണ് മാറാത്തത് ഉം എന്തായിന്ന് മഴയില്ലാത്ത കൊണ്ട് നല്ല വെയില അല്ലേ ആഹ് വെയിലാ അതുകൊണ്ടാ തുണി കഴിയ അപ്പൊ ചേട്ട ഉച്ചക്ക് വിളിച്ചിട്ട് പോലും എനിക്ക് ഞാൻ കേട്ടില്ല എന്ന് വെച്ച ഞാൻ വെളിയിനി ക്കുവാ ഞാൻ രണ്ടരയായി തുണി കഴുഴകി കയറിയപ്പൊ അപ്പുറത്തെ അമ്മ പറയുകയും ചെയ്ത് യ്യോ മോളെ മഴ വര് ഞാൻ രണ്ട് ട്രിപ്പായിട്ടാ കഴുകിയ അപ്പൊ എന്റടുത്ത് പറയാ മോളെ മഴ വരുന്ന് ആദ്യം കഴി കിട്ടത് നീ എടുക്ക് പക്ഷേ മഴയങ് പോയി കാറ്റുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച് പെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തി ഞാൻ പിന്നെ അവിടെ ഇട്ടിട്ട് താഴെയങ്ങ് ഇറങ്ങി പെയ്തില്ല കൊഴപ്പവില്ലായിരുന്നു
ആഹ് ആഹ് ആഹ് ഞങ്ങള് പക്ഷേ ഇന്ന് ഒന്നും ചെയ്തില്ല. ഇന്നെനിക്ക് തീരേം വയ്യാര്ന്നു ഇന്നലെയൊക്കെ കഴ്‌കി
കിട്ട തുണി ഒണങ്ങില്ല ആഹ് നമക്ക് തുണി കഴ്‌കിയ തുണി ഒ ണങ്ങില്ലെങ്കി ഭയങ്കര ബുദ്ധിമു സ്മെല്ലും, ഇറിറ്റേഷനും ഒക്കെയാ നമുക്കാണെ അകത്ത് സലോം ഇല്ല തുണി കഴ്‌കി വിരിക്കാനെ
ആന്ന് ഇവ്ടെ അങ്ങനെ അന്നെ ഞാൻ ഒണങ്ങാത്ത തുണിയെടുത്ത് ബക്കറ്റിൽ ഇട്ട് വെക്കും
ആഹ് ഞാൻ അങ്ങനെ കേട്ടില്ല ഇവ്ടാ ആ ചെറിയൊരു അയ പോലെ ഞാൻ ചെയ്തിട്ടൊണ്ട് അപ്പൊ അദ് ഈ മോന്റെ നല്ല കട്ടിയൊള്ള ഉടുപ്പൊക്കെ ഈ പാന്റ് ചേട്ടന്റെ പാന്റ് മോന്റെ പാന്റും ഒക്കെ ജീൻസ് പാന്റും ഒക്കെയെ അദ് എത്ര വെയിലാണെലും ഒണങ്ങി കിട്ടത്തില്ലല്ലോ അപ്പൊ അത് ഹാങ്കറിതൂക്കി അങ്ങനെ എട്ത്തിടും പിന്നെ ബാക്കിയൊള്ളെന്ന് പറയുമ്പോ ഒണങ്ങാത്തത് ഞാൻ റൂമി തന്നെ ഒരു കസേരടെകത്താക്കി വെക്കും ട്ട് പിറ്റേ ദിവസം രാവിലെ വെയില് വരുമ്പം എടുത്ത് ആയെലിടും. ഒണക്കിയേ ഞാൻ വെക്കത്തോള്ള് കേറ്റത്തോള്ള് അകത്തോട്ട് ആഹ്
ഇന്ന്പ്പ ഇന്ന് കിട്ടിയ തെളിവ് നളെ കിട്ടണണോന്ന് ഇല്ല.
നാളെ കിട്ടണം എന്നില്ല ഒര് തവണ ഞാന് ഇത്പോലെ മടിച്ച് ഞാന് മോനെ കൊണ്ടാക്കിട്ട് ഞാന് എവിടാണ്ടോ പോയി കടലൊക്കെ പോയിട്ട് ഞാൻ വന്നപ്പോ ഒര് പത്ത് പന്ത്രണ്ട് മണിയായി ഓ ഞാൻ വിചാരിച്ചോ അപ്പ എനിക്കങ്ങ് മടിയപ്പ ഓ ഞാൻ വിചാരിച്ച് മഴഇ മഴ ഇല്ലല്ലോ ഇനിയിപ്പ മഴ കാണത്തില്ലല്ലോ പിറ്റേ ദിവസം തൊട്ട് മഴ എന്റെ തുണിയാ അത്രെ ഒരാഴ്ചത്തെ തുണിയാരുന്നു അത്രെ ഒണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പിന്നെ എന്തുവായാലും ‌ മഴയാണെലും ഇല്ലേലും എനിക്ക് ഞാൻ ക്ലാസിന് പോക്ന്നൊണ്ടാര് അപ്പ ഇന്ന് എനിക്കില്ല ഞാൻ ക കര്തി മഴയാണെലും മഴ ഇല്ലേലും വെയിലാണെലും തുണി അങ്ങ് കഴ്‌കിയിടാം മോടെ വീട്ടിലെ പകുതി ജോലി തീരും തുണികഴ്ക്മ്പം ‌
ഏയ് തുണി കഴ്ക്‌ന്ന ഒരു സത്യം പറഞ്ഞാ ഒര് മെനക്കെട്ട പരിപാടിയാ
ആന്ന് എനിക്ക് വാഷിംങ്ങ് മിഷൻ മേടിച്ച് തന്നില്ല എന്റെടുത്ത് പറഞ്ഞു പുതിയ വീടൊക്കെ വെച്ച് കഴിയുമ്പ വാഷിംങ്ങ് മിഷൻ മേടിച്ച് തരാ അത്കൊണ്ട് കുഞ്ഞാര്ന്നപ്പ നാള്തൊട്ടെ എന്ത്‌ പറഞ്ഞ് വാഷിം മിഷനി കഴ്കണ്ട നീ അല്ലാത കഴ്‌ കഴ്കിയാ ‌ മതി പിന്നെ വാഷിംങ്ങ് മിഷനില് എത്രാന്ന് പറഞ്ഞാലും എന്തോന്ന് ആവത്തില്ലല്ലോ വൃത്തിയാവ ത്തില്ലല്ലോ അത്കൊണ്ട് പിന്നെ എനിക്ക് എനിക്കതാ ഇഷ്ട്ടം വാഷി മഷീന് കഴുകുന ചേട്ടന്റെ വീട്ടിലും ഒണ്ടാര്ന്നു അപ്പ ഞാന് എന്തെയ്യും ഞാൻ ഈ പിരീഡ്സ് കഴിഞ് നാലിന്റെ അന്ന് ആവ്മ്പത്തേക്കും ഞാൻ കൈ കൊണ്ട് കഴ്‌കും കൈ കൊണ്ട് കഴ്‌കിട്ട് എല്ലാം കൊണ്ട് വാഷിംങ്ങ് മിഷനി ഇടും പിന്നെ കഴ്‌കാൻ നിക്ക ത്തില്ല അപ്പോ അതൊരാശ്വാസവാരുന്നു ഇത് ദ് നമ്മടെ കൈ കൊണ്ട് കഴിയേ പറ്റൂ ഉം മറ്റേത് വീട്ടിലാരുന്നപ്പം ആഹ് ഈ സെമി ഒട്ടോമാറ്റിക്ക് എട്ക്കണം അതാവ്മ്പോ പെ ട്ടെന്ന് ചീത്തയാവത്തില്ല അതാവുമ്പ പെട്ടെന്ന് നമക്ക് നന്നായിട്ട് ഉപയോഗിക്കേം ചെയ്യാം അങ്ങനാണ് ന്നെ ചായകുടിയൊക്കെ കഴിഞ്ഞോ?
ആ കാപ്പിയിട്ട്
മറ്റേ മസാല ടീയ്ടെ ഇതൊണ്ടല്ല ഹ ഹ ഹ
ആ അത് വെച്ചിട്ടിച്ചിരി കാപ്പി
ആ ആഹ് ആഹ് ഈ പനിക്കൂർക്കയെലയില്ലേ പനി ക്കൂർക്ക പനിക്കൂർക്ക എലയും തുളസി എലയും പിന്നെ ഇഞ്ചിയും കരിപ്പൊട്ടിയും എല്ലാം കൂടെ കുരുമുളകും എല്ലാം കൂടി ചവച്ചിട്ടേ പിള്ളേ ഈ രാത്രി രാത്രി കാപ്പിടേ ചെറുതിനും കൊടുക്കണം എല്ലാരും കുടുംബത്തോടെ എല്ലാർക്കും കൊടുക്കണം. രാത്രി രാത്രി ഞാനങ്ങനെ ഇവിടെ പനി വര്
ഉം